ഹലോ
ആഹ് പറയൂ
എന്താ വിശേഷം
സുഖാണ് ഇങ്ങനെ പോണു
ചായ കുടിയൊക്കെ കഴിഞ്ഞാ
എന്തൊക്കെ ഭക്ഷണം കഴിച്ചോ
ആഹ് ചായ കുടിച്ച് ചായ കുടിച്ച്
ഏഹ് എന്താ ഇന്നത്തെ സ്പെഷ്യല്
ഇന്ന് ദോശ ദോശയും ചട്ട്ണിയും ഉം അവിടെന്താ
ആഹ് എനിക്ക് പുട്ടായിരുന്നു കടലക്കറിയും പുട്ടും ആയിരുന്നു
ആഹ്
ഇനി എന്താ അടുത്ത പരിപാടി
ഉം സാമ്പാർ വച്ച് സാമ്പാർ വച്ചിട്ടുണ്ട് ഉം
ഉം എന്താ വേറെ പരിപാടി എന്താ പുറത്തു പോന്നുണ്ടോ
ഇല്ല ഇല്ല പുറത്തു പോണൊന്നുമില്ല
ഉം
അവിടുത്തെ അവിടെ ചായ കുടിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടാവുല്ലേ
ആഹ് ചായ കുടി കഴിഞ്ഞു ചോറായ് കൊണ്ടിരിക്കണു
ആഹ് മക്കള് പോണവരുണ്ടോ
ഉം മക്കളൊക്കെ സ്കൂള് പോയി
ഉം ഫുഡ് കൊണ്ട് അവര് കൊണ്ടുപോവോ ഭക്ഷണം കൊണ്ട് പോവോ
ആഹ് ഭക്ഷണം രണ്ടാള് കൊണ്ടു പോവും
ആഹ്
രണ്ടാൾക്ക് പിന്നെ ഉച്ച വരേയെ ഉള്ളു ക്ലാസ്
ആഹ് അപ്പൊ വീട്ടിലേക്ക് വരൂല്ലേ
അവിടെ എങ്ങനെയാ
ഇവിടെ മക്കള് ആഹ് മക്കള് കൊണ്ടുപോകും
ഏഹ്
അവിടെ സ്ഥലം എന്ത് ആഹ് മഴ ഉണ്ട് മഴ ഇപ്പോ ഒന്ന് തോർന്നിട്ടുണ്ട്
രണ്ട് ദിവസം ആയിട്ട് മഴ തന്നെയണല്ലോല്ലേ
ഉം അവിടെ സ്ഥലോ
ആഹ് ഇവിടെ മഴയുണ്ട് നല്ല മഴയുണ്ട് രാവിലെ തുടങ്ങിയ മഴയാണ്
ആഹ്
പിന്നെന്താ വിശേഷങ്ങള് ഉം
നല്ല വിശേഷങ്ങള് ഇങ്ങനെ പോണ് അയല്പ്പക്കത്തൊക്കെ തോര ഉണങ്ങി കിട്ടാൻ ഭയങ്കര ഇതാവൂലേ മഴ കാരണം അതാ പാട്
മഴ നിന്ന് പെയ്യാവുകൊണ്ട് മക്കളെ സ്കൂളിലൊക്കെ പോക ഉണ്ടാവുന്നകൊണ്ടെ
അവരുടെ യൂണിഫോമൊക്കെ ഉണങ്ങി കിട്ടാനാ പണി പിന്നെ ഒക്കെ നല്ല കനമുള്ളതല്ലേ
അവിടെ പ്രശ്നങ്ങളൊന്നും ഇല്ലല്ലോ മഴ കാരണം
ഇല്ലല്ല ഇല്ലല്ല അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല ആഹ് ഭാഗത്തോ
ഇല്ലല്ല കൊഴപ്പൊന്നുല്ല
ആഹ്
രണ്ടു ദിവസം ഇങ്ങനെ നിന്ന് പെയ്യാ എന്നല്ലാതെ പ്രശ്നങ്ങളും കാര്യങ്ങളൊന്നും
ആഹ് നല്ല പെയ്യുമ്പോ നല്ല മഴ തന്നെയാ പെയ്യണത്.
കാസർഗോഡ് ആ ഭാഗങ്ങളിലൊക്കെ ലീ സ്കൂ ക്ലാസ് സ്കൂളൊക്കെ ലീവണ് രണ്ട്, മൂന്ന് സ്ഥലത്ത്
ഇവിടെ പിന്നെ ലീവ് ഒന്നും ആയിത്തുടങ്ങിയിട്ടില്ല, ഉണ്ടാവും അ നല്ല മഴക്ക ആവുമ്പോ ലീവ് ആവും
തൃശൂർ ഡിസ്ട്രിക്കാ
എങ്ങനെ
തൃശൂർ ഡിസ്ട്രിക്കാ
അല്ലല്ല മലപ്പുറാണ്
മലപ്പുറാണ് ല്ലേ, മ്
മലപ്പുറത്ത് ഇപ്പോ ബുദ്ധിമുട്ടൊന്നും ഇല്ല ഉം
ഉം
പിന്നെന്താ, ഉം
ആർക്കും വയ്യയിമയെന്നും ഇല്ലല്ലോ
ഇല്ലില്ല, ഇല്ലില്ല അസുഖങ്ങളൊന്നും ആർക്കും ഇല്ല, ഉം
ആഹ
ഇപ്പോ ഓരോ ഭാഗത്ത്ടെയൊക്കെ ഇങ്ങനെ മറ്റേ പനിയൊക്കെ ഉണ്ടല്ലോ പകർച്ചക്കെ ഉം, ഉം അവിടന്നുംല്ല
ഞങ്ങളെ അടുത്ത അടുത്ത വീട്ടിലൊക്കെ ഉണ്ടായിരുന്നു പിന്നെ ഇവിടെ എനിക്ക് വന്ന് അത് മാറി, ഒരാൾക്ക് വന്നാൽ എല്ലാർക്കും വരുല്ലോ
ആ അതാണ് പിന്നെയും ഈ കുട്ടികളൊക്കെ സ്കൂ സ്കൂളി പോവണ്ടാവണ്ടേ പകർച്ച ആ
അതാണ് പേടിയാണ് ഉം, വീട്ടില് പ്രായമായവരൊക്കെ ഉണ്ടാവുമ്പോളേ ബുദ്ധിമുട്ടാ വീട്ടില് പ്രായം ആയവരുണ്ടോ?
ഇല്ല ഇല്ല
ആഹ ആ
അവിടെണ്ടാ
ആ ഉമ്മണ്ട് ആ, ആ
അവർക്കൊക്കെ വരുമ്പോളാ ബുദ്ധിമുട്ട്, പിന്നെ ഷുഗറും പ്രഷറും ഒക്കെ ഉണ്ടെങ്കില് അവര് പ്രത്യേകിച്ച് ശ്രദ്ധിക്കണല്ലോ, ഉം
അതെ
അങ്ങനെ ദിവസം മീൻ മേടിക്ക ചെയ്യാ
ആഹ, ദിവസ് ആ ഇവടെ അടുത്ത് കൂടി ഇങ്ങനെ പോവും, ഉം അപ്പൊ അങ്ങനൊവേടിക്കല
ഉം
മഴ അഹണ്ട്പ്പോ പഴക്കൊള്ള മീനാകും ചെലപ്പോ
അതന്നെ ഇപ്പൊ, ഉ
അതെ
ഇതൊക്കെണ്ടന്ന്ക്കെ ചാകരൊക്കെ ഉണ്ട്ന്നൊക്കെ പറയണ്ടണ്ട് ചെമ്മീന് അതെല്ലാം അതൊക്കെ പക്ഷെ നമ്മക്കൊന്നും കിട്ടണില്ല. ഈ ഭാഗത്തേക്ക് ഒന്നും അങ്ങനെ വരുന്നില്ല.
ഉം, അതെ
പിന്നെഅത്‌ പോലെ ചാള ഉണ്ടന്നുണ്ടെ നെയ്യ് ചാള വരുന്ന എന്നൊക്കെ പറഞ്ഞിരുന്നു.
ഉം ഉം നമക്ക് ഇവടെടുത്ത് കടണ്ട്
ഉണ്ട്ലേ ആഹ് അവടെ പോയിട്ട് വേടിക്കൂലേ ഫ്രഷ് കിട്ടുവോ
എങ്ങനെ
ഫ്രഷ് കിട്ടുവോ
ആഹ് ഫ്രഷ് മീന് ഇവടെ എടത്ത് കടെണ്ടാവും തന്നെയാണ്
അതെയോ
ആഹ് ആഹ് ഇതെ കൊണ്ടോരുവോണ്ട് അങ്ങനേം വാങ്ങും ചെലപ്പം കടെപ്പോയി വാങ്ങും കൊണ്ടുവ ചെലപ്പോ നമ്മള് കാണൂലാ നമ്മളെന്തെലും അടുക്കളെൽ തെരക്കിലാകുമ്പോ അപ്പം പിന്നെ കടെ പോയി വാങ്ങും അങ്ങനെ
ആഹ് വീട്ടില് എല്ലാ ഒരുമിച്ചണോ കുടുംബായിട്ട് ഇത്
ആഹ് ആഹ് ഉമ്മ മാത്രേ ഒള്ളൂ ഏഹ് ഉം ഒരു അനിയന്ണ്ട് അനിയന് ഇവടെല്ല പൊറത്താണ് ഉം
ഹസ്ബൻറ്റ്ണ്ടാവി
ആഹ് നാട്ടില്ണ്ട് ആഹ് ആഹ് ഓര് ബിസിനസ് ചെയ്യാണ് ഉം
ആഹ്
ഉം
എത്ര മക്കളാ?
എനിക്ക് നാല് മക്കള്
ആഹ്
മുത്തത് മോളാണ്
ഉം
നാല് ആമക്കള് മൂത്തത് മോളാണ്
പഠിക്കാവൂലേ
ആഹ് പഠിക്കാണ് നാലാളും പഠിക്കാണ്
ആഹ് മോളെന്തിന് പഠിക്ക്ണ്
ഓള് ബി എസ് സി നഴ്സിഗിന് പഠിക്കാണ്
ആഹ്
മൂന്ന് വർഷായി
ആഹ്
ഉം
എവടെണ് ഇവടെ പൊറത്താ
മാലാപറമ്പ് പറയും എം ഇ എസ് കോളേജിലാണ്
അയ് ശെരി ആമ്
മലപ്പുറം ജില്ലേല് മാലാപറമ്പ് എ എം ഇ സ് കോളേജ് ഉം
പ്പോ ഓയി വരിയാ
ആഹ് ഡെയിലി പോയി വര്യാണ്
ആഹ്
ഇവടുന്ന് ഒരു കഷ്ടിച്ചൊരു മുക്കാമണിക്കൂറേ വേണ്ടുള്ളൂ പിന്നെ ഡെലി പോയിവരവാ
വരവാണ്ലേ ആഹ്
ഓക്കേടാ എന്നാ വിളിക്കാം കൊറച്ച് തെരക്കിലാണ് ന്നാ ഓക്കെ ട്ടോ
ശെരി ഓഹ്